അലോ അലോ പറ പറ എന്തക്കെയാ
എന്താക്കെ ബ്രോ സുഖല്ലേ
ഓഹ സുഖാണ് സുഖാണ്
ഇന്ന് രാത്രി കളി കാണുണ്ടോ
കളി കാണണം നല്ല ഉറക്കം വരുന്നുന്നണ്ട് ഏതായാലും അലാറം ഇതും കൂടിയാണ്ട് കഴിഞ്ഞാണ്ട് അലാറം വെച്ച് ഉറങ്ങട്ടെ വെച്ചിരിക്കയാ
എന്താപ്പ നാളത്തെ ഒരു പ്രതീ പ്രഡിക്ഷൻ എന്താ അർജന്റീനന്റെ
അത് സ് സ്വാഭാവികമായി ചോദ്യം ഇല്ലല്ലോ ജയം
ഇതൊക്കെ ഇപ്പൊ ഒരു മത്സരങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടോ
എങ്ങനെ
കെ പി ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടോഴിച്ചിയ ഇല്ല സ്കലോണിന്നലെ പറയ ഇല്ല സ്കലോണി ഇപ്പോൾ പറഞ്ഞീനു എന്താ കുറച്ച് ടഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞീനു
നാളത്തെ കളി രണ്ട കാര്യംള്ളത് ഒന്ന് ചെറപ്പോ പറഞ്ഞാലരു കുഴപ്പില്ലാത്ത ടീമാണ് പക്ഷെ കീപ്പറ കീപ്പറൊക്കെ കണ്ടി ഫസ്റ്റ് കളിലെന്നെ ഭയങ്കര ഫേമസായിനല്ലോ ഒരു നാല്പ്പത് കാരൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ആ സേവിങ്ങ്
അ ഒരു പ്രാവശ്യം അതായത് ഒര നാട്ടിൽ ആ ഓല് പ്പപ്രാവശ്യം നല്ലോം കളിച്ചിക്കണു അതായത്പലെ അ അത് എന്താ സം കൂടുതൽ ഗോളന്നടൂലാ പക്ഷെ ഫുള്ള് ഡിഫെൻസിംഗാണ് അത് അ എങ്ങനെച്ചാല് ഒലേ ഒലേ ടീമിന് ഒരു അഞ്ച് ബാക്കൊക്കെണ് ഓലെ ടീമിലുള്ളത്
അതെ
പിന്നെ ഒട്ടൂ
പിന്നെരു അർജന്റീനക്കള്ളരു പ്രശ്നന്താച്ചാല് ഒരു നാളത്തെ കളിക്ക് വേറൊരു പ്രത്യേകതണ്ട് ഒരു ചങ്ങായിണ്ടേനെല്ലോ ഒരു മന്ത്രവാദിനി
മന്ത്രവാദി ആഹാ
പറഞ്ഞത് അർജന്റീന തോൽക്കുന്നാണ്
അതെ അതെ
അപ്പൊ അർജന്റീന അവിടെ ജയിക്കുമ്പോൾ ഓന്റെരു തൊള്ള കൂടുണ ഒരു അവസ്ഥയാണ് ഉണ്ടാവാന്ന് മനസ്സിലാക്കാന്ന്
അതെയാ ഓന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒന്നും നടക്കൂലാന്ന് ഓൻ്റെ പ്രൊഡിക്ഷൻന്നെ മനസ്സിലാവും പറയണുത് എന്തോച്ചാൽ എന്താ പോർച്ചുഗല് ഫൈനല് കപ്പ് ടുക്കുന്നാണ് പോർച്ചുഗലിന്റെന്ന് കളിക്കെ കണ്ടാലും
മെല്ലെ ഓ പറഞ്ഞ ചെലത്തൊക്കെങ്ങനെ റെഡിയായിന്നൊക്കെ പറയിണ്ടല്ലോ പക്ഷെ പൂർണ്ണായിട്ടും നടക്കണില്ലെങ്കിലും അങ്ങനെ ഓരോന്നങ്ങനെ ആളുകൾ അതായത് അത് ആൾക്കാര് കുറെ ആൾക്കാർ വിശ്വസിക്കുണ്ടോ പറയണത് നാ കാണ്ട് ജയിച്ചാല് അതൊക്കെ നി
അതായത് ഈ ഉം ഉം പക്ഷെ നേരെ മർച്ച് അതിപ്പോ നേര തിരിച്ചായാലും ഓൻ്റെലുള്ള വിശ്വാസാൾക്കാർ കൂടും അറ്റതിലേക്ക് എത്തിച്ചാണ് ആൾക്കാരെ അടക്കല് പറഞ്ഞത് ശരിയാവാൻ പാടില്ല ശരിക്ക്
പിന്നെ ഓനൊരു ആൾ ദൈവൻ ള്ളരൂപത്തിൽ ആൾക്കാര് പൂജിക്കാൻ തുടങ്ങും
അത് അതന്നെ അതാറിഞ്ഞേ പിന്നെ ആൾക്കാർ അവനിൽ വിശ്വാസം അറപ്പിച്ചോണ്ട് പിന്നാലങ്ങനെ പോകും
ഈ ഗെയിംസ്ന്ന് പറയുമ്പോപ്പോ ഫുട്ബോള് അല്ലെങ്കില് ക്രിക്കറ്റ്ങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കിയുള്ളു ഇപ്പൊ ക്രിക്കറ്റിന്റെവസ്ഥ നോക്കുണെങ്കില് എന്താണ് ചില ഏരിയകളിൽ ചില ആളുകൾ എന്തയ്യും ക്രിക്കറ്റിനോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവ
ഈ ഒരു ഫുട്ബോളിന്റെതിന്റെ കാര്യം വരുമ്പോ ഞാൻ ഒരു കാര്യം ചോയിച്ചോട്ടെ പ്പോ ഈ പ്രാവശ്യം ജർമ്മനിൽ ജർമ്മനി ഏഴോ ഒന്നിന് പൊട്ടിച്ച ടീംണ്ടല്ല ക്റോസാവോ
ഉം
ഓലരാജ്യത്താകെ ത്ര നാല് ലക്ഷം ജനങ്ങളള്ളു പക്ഷേ ഈ ലോകത്തെറ്റവും കൂടുതൽ ജനസംഖ്യള്ള രാജ്യം അതായത് നൂറ്റി നാല്പ് പത്തിമൂന്ന് കോടിയിലധം ഇപ്പ സെൻസേസ് നടന്നുകൊണ്ടിരിക്കണ ആഹ് സെൻ കൃത്യയിട്ട് എത്രയാണെന്ന് നമുക്ക് റിയാൻ കഴിയുള്ളൂ അത്രയും ജനങ്ങൾ ല്ല ഇന്ത്യയിൽന്ന് എന്തുകൊണ്ട് നമക്ക് ഒരു നല്ല ടീമ് കി
ഒരു ടീമില്ലായി
ആന്ന്
അത് പലപ്പോഴും മനസ്സിലാക്കണന്താച്ചാല് ഇന്ത്യക്ക് ശരിയായിട്ടുള്ള ഒരു ഗ്രൗണ്ട് കാര്യങ്ങള് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ എന്താണ് അവസരം കിട്ടണ്ടില്ല്യന്നാണ്
ഞാ എനിക്ക് തോന്നണന്താ ച്ചാല് ഈ ക്രി ഫുട്ബോൾ ഈ ഇന്ത്യ രാജ്യം പണ്ട് മുതലേ ഈ ക്രിക്കറ്റിന് മാത്രേ പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളൂ ഫുട്ബോളിനാരും പ്രോത്സാഹനം കൊടുത്തിട്ടില്ല
കറേ ആളുകൾ അല്ല കളിക്കണാ ളുകൾ ഉണ്ടാവും ഓലന്താച്ചല് കുർച്ച് കഴിഞ്ഞാല് നമ്മള് കേരളത്തിലൊരു അവ ണെങ്കിൽ സാമ്പത്തികായിട്ട് പ്രശ്നം വരും ഗൾഫിലേക്കും മറ്റൊക്കെ പോവാണ് ചെയ്യുന്നത് പ്പൊ ഞങ്ങള് ഇൻക് ഇൻക് അറിണൊരു സുഹൃ ട്ട്ണ്ട് നല്ല കളിക്കണ ഒരു വ്യക്തിയാണ് ഓന് കുറച്ചട് കഴിഞാരെ കളിയക്കാണ് വിട്ടാണ്ട് കല്യാണം കഴിച്ച് ജോലി കാര്യങ്ങളായണ്ട് ഓനെ മേഖലയെകാണ്ട് തിരിയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രശ്നണ്ട് കരണം നമ്മക്ക് ബാക്കക്ക് ഇല്ലാത്തൊരു പ്രശ്നാണ് മെയിനയിട്ട്
പ്പോ അങ്ങനെ നോക്കണ്ട ഇപ്പോ ഈ റൊണാൾഡോ മെസിക്കെ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോളടിച്ചേ ആളാണ് ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ആ സുനിൽ ഛേ ത്രി ഇന്ത്യ ടീമെന്ന് വിരമിച്ചപ്പോ ഒരു പത്രത്തിലൂടെ വന്നുന്ന് എന്നല്ലാതെ ഓൻക്ക് എന്തെങ്കിലൊന്ന് നമ്മുളെ രാജ്യം കൊടുത്തതായി ഞാനെവിടേം കണ്ടിട്ടില്ല
അതെ അത് ശരിയാണ് പിന്നെ പോയന്റെഷം പിന്നെ ഒരു വിവരുല്ല്യല്ലോ അങ്ങനീണ്ട്
അതെന്നെർഞ്ഞെ ഇവന് ഇപ്പോ അതേമാതിരി നമ്മളെ കേരളത്തിലൊരു വൻമ്പം പ്രശ്നം നടന്നിന്നല്ലോ ഇന്ത്യൻ ഫുട്ബോൾല് ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിച്ചവർക്ക് സർക്കാർ ജോലി കൊടുക ർഞ്ഞിട്ട് വമ്പം പ്രശ്നങ്ങളൊക്കെ നടന്നീർന്നു നമ്മളെ
അതെ അതെ
ഇൻ ഇന്ത്യ സ ഫുട്ബോൾ ഫുട്ബോളിന് പക്ഷേ ആ അന്നെ അതെന്നെ അതന്നെ ഉദ്ദേശിച്ചതും
ഉം ഇപ്പൊ ജോലി ഏതരു കിട്ടിണാക്ക് ന്നാലും
അ ആണ് ആണ് പക്ഷെ അത് എത്ര ഫുള്ള് മീഡി ഫുള്ള് പ്ര പ്രശ്നായതിന് ശേഷം ചോയിച്ചപ്പോ കൊടുത്തിട്ടില്ല പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം മാത്രാണ് കൊടുത്തത് നേരെ മറിച്ച് നേരെ മറിച്ച് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തു നോക്കായാണെങ്കിലോ ലോകത്ത് അതായത് ഏ ഫുട്ബോളിലെ ഏറ്റവും വലിയ ലീഗാണല്ലോ ചാമ്പ്യൻസ് ലീഗ്
ഉം ഉം
ആ ച്ച് ക്ലബ്ലില് ആ ചാമ്പ്യൻസ് ലീഗിനെങാട്ടിലും കൂടുതൽ പൈസ നമ്മുടെ ഈ ഐ പി എല്ലന് നടക്കുന്നുണ്ട് ഐ പി എല്ലിന് ഇന്ത്യയിൽ നടക്ക്ണ ഐ ഐ പി എല്ലിന് ഐ പി എല്ല എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ലീഗാണ് ഐ പി എല്ല് അതായത് അത് ഇന്ത്യ നടത്തണതാണ് ഐ പി എൽ ഇന്ത്യ നടത്തുന്നത് ഇന്ത്യയിലുള്ള ടീമ ടീമുകളെ വെച്ചിട്ടാണ് അതേമാതിരി ഇപ്പ ന ഐ എസ് എല്ല ഉണ്ട് പക്ഷേ ഐ എസ് എല്ലിൽ നമ്മൾ എപ്പോഴും കളിയാക്കാറുണ്ട് ഒരു വാറ് പോലുംല്ല
ഉം ഉം അതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ഗെയിംസ് അല്ലെങ്കി ഒരു കായിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ണ്ട്. ഇപ്പൊ ഇന്ത്യന്റെന്ന് പറയാന് പറഞ്ഞാല്. മെയിനായിട്ടുള്ളത് ചെസ്സ് ക്രിക്കറ്റ് അതേപോലെ ഹോക്കി ഇങ്ങനെ. കച്ച കളികളാണുള്ളത് അതാണ്. ഇപ്പൊ അയിന് വേണ്ടി കുറെേക്കെ ഇപ്പ ചെസ്സൊക്കെ ആണെങ്കി ഇപ്പോ തമിഴ്നാട് നിന്നുള്ള എന്താണ്. പ്രയാഗൻന്ത അങ്ങനെ ഒരാളണ്ട് ആ ഓനാണ്പ്പ മെയിന ആയിട്ട് ഇങ്ങനെ. പക്ഷെ ഓനെക്കെ ചെറിയ ചെക്കാനാണെങ്കിലും ഓ ലണ്ടൻ ലണ്ടനിലല്ലേ. കാൾ മാഗ്നസ് കാൾസനൊക്കെ. പലപ്പോഴും ഏ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഓനോട് മത്സരിക. ക്രിക്കൊക്കെ കാണാറുണ്ട് അതൊക്കെ ഇന്ത്യന്റെ ഒരു വിജയം തന്നെയാണ് ആ ഒരു വിഷയത്തിലൊക്കെ.
പക്ഷേ ഈ എനിക്ക് തോന്നുണ് ഈ ചെസ്സ് കളിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോ നമ്മൾ നമ്മുളെ രാജ്യത്തിനൊരു നേട്ടം. നേട്ടമായിട്ട് കാണുന്ന നാട്ടിലുപരി അത് കാണുന്നത് ആ വ്യക്തിയുടെ ഒരു നേട്ടായിട്ടാണ് കാരണം! ഒരു ഒരാളല്ലേ വൺമാൻഷോ ആണല്ലോ.
ഉം ഉം അതെ അതെ.
പക്ഷെ നേരം അതുപോലെ ഈ. നേരെ മറിച്ച് ഫുട്ബോളിൽ അതായത് നമ്മൾ ഈ ഫിഫ വേൾഡ് കപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കോടി രൂപ- ക്ട്ടും. ഇപ്പോ അർജന്റീന കപ്പ് അടിച്ചപ്പോൾ ഓലെ പറഞ്ഞീന്നു ഓലെ നാട് എന്താ ദാരിദ്ര്യത്തക്ക്- പോയികൊണ്ടിരിക്കുന്നു അപ്പോ. ഇപ്പം ഞങ്ങൾ കപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തമാകാം. പറ്റന്നു പർഞ്ഞിന്നു അതായത് വിസ്റ്റേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടലോ ലോക ചാമ്പ്യൻസ്മാരായി കഴിഞ്ഞാല്.
അതെ യതെ.
അപ്പൊ നമ്മളെ ക്കെ ഏഹ് മെസ്സ് ഇ അതായത് ആഹ് മെസിയും അർജന്റീന ടീം കേരളത്തിലേക്ക് കൊൻ്റ്രാൻ വേണ്ടിയിട്ട് ങ്ങനെ നോക്ക്യപ്പോത്തിന് എത്രോ എത്രോകോടി രൂ പണ്ടെങ്കി മാത്രേ ഓല് ങ്ങോട്ട് വെരൊള്ളൂ ന്നല്ലേ പർഞ്ഞേ.
നൂറ് കോടി പർഞ്ഞാണ്ട് ഉം
ആഹ് ആഹ്. അതൊക്കെ എന്ത്കൊണ്ടാെന്ന് ചോദിച്ചാല് അത് അവരുടെ വെലെണ് അത് അവര്ടെ നാടിനാണ പൈസ കിട്ട്ന്നത്.
ഉം ഉം.
നാടിന് ഉപകാര ണ്ടാവും ഒരു വേൾഡ് കപ്പ് പഠിക്കാന്ന് പർഞ്ഞാല് നമ്മളെ ഞമ്മളെവെടതോന്നും ചിന്തിക്ക്ണ്ടോന്ന് നമക്കറീല്ല.
ആഹ്
ചിന്തിക്കാൻ വേണ്ടി തോന്നണില്ല ഈ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോ.
കൂടുതല് കൈവുള്ളാളുകളെ പ്രോത്സാഹിപ്പിക്ക്ണില്ലന്നാണ് ഇവടെ ഇം അയ്ന്റെ പ്രശ്നം അത് എല്ലാ മേഖലയിലുണ്ട് ക്രിക്കറ്റിലായാലും.
നമ്മളെ ഇപ്പ നമ്മളെ സ്കൂളില് പി ടി പിരീഡാവുമ്പോ ഒരു പിരീഡ്ണ്ട് എപ്പൊളായ എല്ലാ സ്‌കൂളിലും പരാതി പറെണ സംഭവാണ് പി ടി പിരീഡില് വേറ വല്ല മാഷമ്മാരും
ആഹ് അതെ വേറെ പിരീഡ് ഇട്ക്കാന്ന് പർഞ്ഞ്ക്കാണ്ടെ അയ്ന് പ്രോത്സാഹനവടെ കൊട് ക്ക്ണില്ല പിന്നെ എങ്ങനെണ് പ്പൊ വിദേശത്തൊക്കെ അയ്നും മാണ്ട്യെന്നെ ഇവര് സ്കൂളില് പഠിച്ചില്ലെങ്കിലും ക്ലാസ്സില് പിരീഡ് കേറില്ലെങ്കിലും എന്താണ് ഓലെ സ്പോർട്സിന് പോയാലും ഭയങ്ക ങ്കരായ് കാര്യക്കിട്ക്കാണ്. ഇവരെ പ്രോത്സാഹനം നൽക്കാണ് ചെയ്യുന്നത് സ്കൂളുകളിലൊക്കെ. പൊർത്ത് വിദേശ രാജ്യങ്ങളില് ക്ഷേ ഞമ്മള്
കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോള് ഈ ജപ്പാന്ണ്ടല്ലോ ജപ്പാന്റെ വി ദ്യാഭ്യാസ രീതി പലപ്പോഴു ഞമ്മളെ നാട്ടില് കൊണ്ടു വരണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്ണ്ട് കാരണം ഇവടെ ഞമ്മളെ വിദ്യാഭ്യാസ രീതിന്ന് പറിണെന്താ ഇവടെന്തോന്നാ കൊറേ പഠിക്ക കൊറേ പഠിക. അതൊണ്ടെന്ത ഉപകാരന്ന് പഠിച്ച്ന്നോൻക്കറില്ല പഠിപ്പിച്ണോൻക്കുറീല്ല അങ്ങൻ ത്തൊരൊ സംഭവങ്ങൾ പഠിക നേരെ മറിച്ച് ജപ്പാൻലൊക്കെന്ന് പർഞ്ഞാല് സ്കിൽ ബേയ്‌സിലാണ് ഫുള്ള് അതായത് ഏഹ് ഒന്ന് ഒന്നാണെങ്കി മേനേയ്‌സ് പടിപ്പിച്ചോട്ക അതായത് ഇപ്പോ വൃ ത്തിപ്പോ നമ്മക്കറിയാലോ വേൾഡപ്പ് നടത്തുമ്പോ ഇ ഇന്നലെ മിഞ്ഞാന്ന് ഓല് തോറ്റ് പൊർത്തായി ഇങ്ങട്ടോല് ആ സ്റ്റേഡിയം ഫുള് ക്ലീനാക്കിട്ടാണ് ഓലവ്ട്ന്ന് പോയത്.
അതെ യതെ
അതൊക്കേ അവടെ ആ സ്കൂള്ന്ന് പഠിപ്പിച്ചോട്ത്ത ഒരു ശീലാണ്. അതെ അയ് സ്കിൽ ബെയ്സിലെജുക്കേഷന്ള്ളോണ്ട് ഉപകാരാണ്.
കേരളത്തില് ആ കയ്യിണില്ല ന്നാണ് കാരണം ഇപ്പ ഒരുപിരീഡാണ്ട് കട്ടാക്കി ക്കൊട്ത്ത് സ്പോർട്സിന്റെ ഭാഗയിട്ടെന്നെ പോവാണ് എന്തേ സ്പോർട്സിന്റെ പ്രാക്ടീസിന് പോവാണ് പിന്നെ ടീച്ചർമാരോ രോട് ചോയ്കാണ് യൗടേനി ജ് ആ പരീഡ് യൗടേനി അൻക് ജ് ങ്ങനെ കളിച്ച് നടന്നോ പഠി കണ്ടേന്ന് പർഞ്ഞാണ്ട് ഓലോട് ശകാരിക്കാണ് ചെയ്യുന്നത് പ്പോ അങ്ങനക്കാവുമ്പോ എങ്ങനെയാണ് ഞമ്മളെ കേരള അല്ലെങ്കിൽ ഇന്ത്യാക്കെ ത്ര ക്കെള്ളോരുപുരോഗമനണ്ടാവന്നാണ്.
ഈ കേരളം ഒന്നും കൂടി മറ്റേ ഇതിലെക്കെ ചിന്തിക്ക്ണ്ട്ന്ന് ചിന്തിക്കാൻ തോട്ത്തീക്ണു ഞമ്മക്ക് മറ്റേ ഇപ്പോയുംമ്മളെ കേരളത്തില് കേരള സൂപ്പർ ലീഗ്ഒക്കെ വന്നത്
ഉം ഉം പക്ഷേ ഈ ഒരു വിദ്യ ഈ സ്കൂളുകളിലൊക്കെന്താ ച്ചാല് ഈ പയേ ടീച്ചർമാരട്ത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലത് പ്പൊ ഈ പുതിയ അധ്യാപകര് വരുമ്പോ പല പ്പോഴും അതിനെ ഒരു ഒരു കുറച്ച് ഫ്രീ ആയിട്ടാണ് ആവുടെ കാൺണത് പ്പ ഇ കളിക്കണത് സ്പോർട്സ്ഒന്നും ഒരു പ്രശ്നല്ലന്ന്ള്ള രീതിയില്
പണ്ടത്തെ കാലല്ലപ്പോ ഇപ്പോ ടീച്ചർമാർ അല്ലെങ്കിൽ മാഷിമാര് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറാൻ ഗൽപ്പുള്ള കുട്ട്യാളാണിപ്പോൾ
ഉം ഉം
അതേല്പ്പം അവര് പറഞ്ഞുന്നൊക്കെ വരും പിന്നെ അത് പറഞ്ഞതിന്റെ പേരിൽ അവരമെക്കട്ട് അതായത് അവരെ പ്പ അവരോട് ശു ശുഭിതരാവാൻ നിന്നാല് ഭയങ്കര പ്രശ്നത്തിലേക്ക് അഹ് നയിക്കും
അതെ കാരണം പ്പൊ സർക്കറുകളൊക്കെ വിദ്യാർത്ഥികൾക്കൊപ്പാണ് സർ കാറ്കളൊക്കെ പലപ്പോഴും നിക്ക്ണതന്നെ
ഉം ഉം
മ് കുട്ടികളെ അടിക്കരുത് അതായത് കുട്ടികളുടെ ഉന്നമനത്തിനന് മാണ്ടി പ്രവർത്തിക്കുന്ന രീതിയാണ് എല്ലോട്ത്തും നമുക്ക്പ്പോ കാണത്
അങ്ങനെപ്പോ ഈ പറഞ്ഞഈ ഫുട്ബോളാണെങ്കിലും ഇ ഗെയിംസാള്അമ്മളെനാട്ടില് കൊട്ന്നാല് ഞമ്മളെനാട്ടില് സാമ്പത്തികപരമായിട്ട് അതായത് ഞമ്മളെ ടെ രാജ്യത്തിന് രാജ്യത്തിൻറെ ജി ഡി പി വരെ ഉയർത്താൻ കഴിയുന്ന സംഭവമാണ്ഈ ഗെയിംസ്തക്ക ന്ന്ള്ളത് കാരണം ഇപ്പൊ ഈ പറഞ്ഞ അർജന്റനന്റെ മാതിരി നൂറ്റി നാല്പത് കോടി ഞമ്മളെ ഏതേലും ഒരു രാജ്യഅമ്മളെ ഓല രാജ്യത്ത്ക്ക് ഒരു വിസിറ്റിങ്ങിന് വരാൻ പറഞ്ഞതല്ല ഒരു പണില്ല അവിടെന്ന് പോയിട്ട് ഗ്രൗണ്ടിൽ രണ്ട് പന്തട്ടിയാ മതി
ഉം
എ അതേമായി എ അപ്പൊ ഞമ്മക്ക് കിട്ട്ണത് കോടിക്കണക്കിന് രൂപയാണ് ഈ കോടിക്കണക്കിന് രൂപ ഞമ്മളെ രാജ്യത്തിന് കിട്ടാണ് എപ്പം എം